ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് ചായൊക്കെ കുടിച്ചോ ചായ കുടിക്കാൻ സമയായോ
ഇല്ലാ ഞങ്ങൾ ഏഴുമണിയൊക്കാവും
അത്രേം താമസിച്ചാണോ ചായ കുടിക്കുന്നേ
ആഹ് അപ്പഴാ ഹസ്ബെന്റ് ജോലി കഴിഞ്ഞ് വന്നങ്ങനെ കുടിക്കാറാണ്പതിവ്
ആണല്ലേ പിന്നേ ചോറൊക്കെ കയ്ച്ചോ ഉച്ചക്ക്.
ഓഹ് കഞ്ഞീം പയറുആയിരുന്നു ഇന്ന് മോക്ക് കഞ്ഞീ പയറുംഭയങ്കര ഇഷ്ട്ട അപ്പൊ അങ്ങനെ ഇണ്ടാക്കി.
ആഹ് ഇവടെ ചോറാരു
ആഹ് ആഹ്
പിന്നെമഴയുണ്ടോ അവിടെ ഇവിടെ ഇന്ന് ച് മഴയായിരുന്നു.
ആഹ് മഴ പെയ്യ്ന്ന്ണ്ട് എടക്ക് നല്ല മഴ പെയ്യ്ന്ന്ണ്ട് ഇടക്ക് നല്ല വെയില് വര്ന്ന്ണ്ട്. പിന്നെ കൊറെ സമയം മൂടി കെട്ടിയ്ണ്ട്.
ആഹ് മഴയായൊണ്ട് ഇപ്പൊ മൂടിക്കെട്ടിയ അന്തരീഷ തുണിയൊന്നും ഉണങ്ങത്തുയില്ല.
ആഹ് അതെ. കൊറഞ്ഞ സമയം വെയില് വരുമ്പോ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ. മോളുളളതോണ്ട് കൊറേണ്ടാവും ഒളെ ഡ്രസ്സൊക്കെ.
ആഹ് അപ്പൊ കൊറെ തുണിയാമ്പോ പയങ്കര പാടാ നനഞ്ഞ തുണി കൂട്ടിയിട്ടാലും പിന്നെ. അതിനൊരു സ്മെല്ലായിരിക്കും.
ആഹ് അതെ അതെ വേണെങ്കി ഡ്റോയറിലിട്ട് ഒണക്കി അങ്ങനെ ഇടു.
ആ ഇപ്പൊ കൊറച്ചു നാളൊണ്ട് വെയിലാര്ന്നു ഇപ്പൊ രണ്ടുവ്സം കൊണ്ട് ഇവിടെ മഴ പെയ്യാൻ തൊടങ്ങി.
ആഹ് ഇവിടെയും ഇടക്ക് വെയില് വെര്ന്ന്ണ്ട് പിന്നെ പെട്ടന്നൊര് മഴ വരും.
ആഹ്.
പിന്നെ നല്ല വെയിയില് വരും അങ്ങനെ എടക്കടക്കായതോണ്ട് പിന്നെ വലിയൊരു പ്രശ്നം വര്ന്നില്ല.
ആഹ് ഇവ്ടിപ്പോ ഒരു തവണേ മഴ പെയ്തുളൂ പക്ഷെ വെയ്ലില്ല.
ആഹ്.
പിന്നെ എന്തൊക്ക്ണ്ട് എല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
ഓ സുഖായിട്ടിരിക്ക്ന്നു.
പനിയൊന്നുല്ലല്ലോ ഇപ്പൊ എല്ലാർക്കും പനി അതോണ്ടോച്ചാ.
ആഹ് പനിയ മോൾക്ക് ഇന്നല മുതല്ല റൂമിലൊക്കെ തുടങ്ങി
ഏ ഈ കാലാവസ്ഥ മാറുമ്പോം എല്ലർ ക്കുണ്ട് ആ എനിക്കു ഉണ്ട് തുമ്മലാ.
ആഹ് അതെ ആഹ്. ഉം പിന്നെ പനി നന്നായിട്ട് അങ്ങനെ വന്നരി അണ്ട് മരന്ന്ണ്ട് പനി വന്ന കൊടുക്കാ ന്നുള്ള രീതില്.
ആഹ് ഇപ്പൊ മഴയൊക്കെ ആയോണ്ട് ഭയങ്കര വെയില്ല.
അ എല്ലാ രോഗങ്ങളാണല്ലോ കൊതുകും പിന്നെ ഓരോ. ഇന്നത്തേകൊള്ളതായി
ആഹ് അതാ മഴയായോണ്ട് ഇപ്പം ഇഷ്ടംപോലെ. കൊതുകും കാര്യങ്ങളൊക്കെ ആയൊണ്ട്.
ആഹ് അതെ അതെ.
ഈച്ച അതൊ
ആഹ് ഈച്ച ശല്യുണ്ട്. ഈച്ച നന്നായിട്ട്ണ്ട് നമ്മള് ഭക്ഷണൊക്കെ എപ്പോഴും മൂടി വെച്ച്. അടച്ച് വെച്ച് വെള്ളവും തിളപ്പിച്ച വെള്ളൊക്കെ കുടിക്കണ്ട സമയാണല്ലേ.
ആ ഈച്ചയയൊണ്ട് സാധനങ്ങളൊന്നും തൊറന്ന് വെക്കാനും പറ്റത്തില്ല പെട്ടെന്ന് രോഗം വരീചെയ്യും.
ആഹ് അതെ അതെ ഈച്ചയും കൊതുകും ഒക്കെ നമ്മൾ നന്നാ ശ്രദ്ധിക്കേണ്ടതാണ്. ടെങ്കിപ്പനി ചിക്കൻ പനി അക്ക വരിയല്ലോ.
ആഹ് ഇപ്പെല്ലാർക്കുണ്ട് അതൊക്കെ വന്ന പിന്നെ കൗണ്ടൊക്കെ കൊറഞ്ഞ് പിന്നെ അഡ്മിറ്റ്
ആഹ് അതെ. അറിയാതായിപ്പോയാല് പെട്ടെന്ന് മരണം സംഭവിക്ക്ന്നത് തേമ്മ ഫാമിലില് കൊറെയൾ അങ്ങനെ മര് ച്ച്ട് ടെങ്കിപ്പനി വന്നിട്ട് അറിയാതായി പോയിട്ട്.
ആഹ്.
പിന്നെ മഴ വന്നാ ഫുള് പകർച്ചാവ്യാധികളാണ്.
അതാ മഴ വന്നാ സൂഷിക്കേവേണം അയ്നിയിപ്പം. ഇയ്ന് മഴ. തുടരെ പെയ്തോണ്ടിര്ന്നാ പിന്നെ അതനുസരിച്ച് പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും. ക്കെണ്ടാവലൊ മണ്ണിടിച്ചിലും മുരുൾപൊട്ടലും ഒക്കെ.
ആഹ് അതെ.
നിങ്ങക്കെങ്ങന മഴ പെയ്ത പ്രശ്നുള്ള സ്ഥലാണോ?
അല്ല ആണ് പ്രശ്നൊണ്ടാവ്ന്ന സ്ഥലൊന്നല്ല പിന്നെ.
ആഹ് നിങ്ങക്ക് പ്രളയം വന്ന പ്രളയം വന്ന സമയത്തൊക്കെ പ്രശ്നൊണ്ടായിര്ന്നോ.
ഇല്ല ഞങ്ങക്ക് പ്രശ്നൊന്നുല്ലാരുന്നു
ആഹ്
അവിടെ ന്നെ മലം പ്രദേശാണ് അതുകൊണ്ട് കുറച്ച് പേടിയൊക്കാണ് മണ്ണടിച്ചിലും പിന്നെ അങ്ങനൊക്കെ ഒരു പേടിയ്ണ്ട് എന്നാലും കഴിഞ്ഞ മഴയത്തൊന്നും കുഴപ്പല്ലായിരുന്നു
അതാ ഇപ്പം നമുക്ക് ഞങ്ങക്കു കൊഴപ്പൊന്നുല്ല എന്നാലും കുഴപ്പമുള്ള കുറേ പേരുണ്ടല്ലോ ഇ പ്പം
ആഹ് അതെ അത് കാണുമ്പോ തന്നെ നമുക്ക് പ്രസ്നാണല്ലോ
ആഹ് അതാ ഇപ്പൊ ഉണക്ക് സമയം ആരുന്നില്ലോ എല്ലാർക്കും വെള്ളം ഒന്നുമില്ല വെള്ളൊക്കെ വറ്റി സമയ ആയിരുന്നില്ല അപ്പം അങ്ങനെയുള്ളൊര് മഴ പെയ്യണേന്ന് പ്രാർത്ഥിക്കും പക്ഷെ മഴ തോനയും പെയ്താലും കുഴപ്പ മഴ വേണേ താനും
ആഹ് അതെ നമ്മള് ഇങ്ങനെ പ്രകൃതിനെ ചൂഷണം ചെയ്ത് ചെയ്തപ്പോ പ്രകൃ തി അങ്ങന തന്നാണ് ഓരോ സമയം ഓരോ സ്വഭാവം കാണിക്കു പെട്ടെന്ന് മഴ പെയ്ത് കൊറഞ്ഞ മണിക്കൂറുകൾ മഴ പെയ്താൽ പോലു ഇപ്പം വെള്ള കെട്ടും വെള്ള പൊക്കവും മണ്ണിടി ച്ചില് ഒക്കെയാണ്.
ആഹ് ഇതാ ഇപ്പംന്ന് വെച്ചാ എല്ലായിടത്തും മരം ഒക്കെ മുറിച്ച് കളയില്ലേ നമ്മുടെ ഓരോ ആവശ്യത്തിന് വീട് വെക് ക്കാനും പിന്നെ മറ്റേ കാര്യങ്ങൾക്കു ഒക്കെ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ടും
കളഞ്ഞു വെള്ളം കെട്ടി നിൽക്കുന്നതിനും പിന്നെ നമ്മള് ഈ ഇറ്റർലോക് ക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഭൂമിയിലോട്ട് എറങ്ങുന്നില്ല
ആഹ് അതാ അതൊരു കാരണാ ഇപ്പം ഈ ഇന്റർലോക്ക് ചെയ്യുമ്പോ വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് കിണറ്റിലൊന്നും വേനൽ സമയത് ത് വെള്ളം കാണത്തില്ല
ആഹ് അതെ അതെ വല്ല ഒലിച്ച് വേഗം പുഴയില് തോടിലാണല്ലോ തോട്ടിലോ എത്തും പിന്നെ നമ്മള് ശേഖരിച്ച് വെക്കുന്നില്ലല്ലോ
അതങ്ങ് ഒഴുകി പോകൂലെ ചെയ്യല് ഇപ്പ വയലൊക്കെ ആയാലും ഇപ്പം വയല് എങ്ങും ഇല്ല ഒള്ളത് തന്നെ കാടു പിടിച്ച് കിടക്ക കൃഷിയൊന്നും ഇല്ല
ആഹ് അതെ പിന്നെ നമ്മള് പണ്ടത്തെ പോലെ നെൽകൃഷികൾ ഒന്നു ഇല്ലല്ലോ ഉള്ള വാഴാ കവുങ്ങ്
അതാ അതുകൊണ്ട് പിന്നെ റബ്ബാറാണല്ലോ ഇപ്പൊ തോനയും തെങ്ങ് പോലും ഇല്ല ഇപ്പൊ അതൊണ്ടല്ലേ തേങ്ങക്കൊക്കെ വില കൂടിയേ
ആഹ് ഞങ്ങക്ക് പിന്നെ ഇവിടെ തെങ്ങുണ്ട് തെങ്ങും തോട്ടണ്ട്
ആഹ് ഞങ്ങക്ക് ഇവിടെയൊക്കിപ്പ ചുറ്റിന് റബ്ബറാ ഏറ്റവും കൂടുതൽ റബ്ബറാള്ളേ
ആഹ് ആഹ് അതെ ഇപ്പ എല്ലാരും അങ്ങനൊണല്ലോ നമ്മള് ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യു പിന്നെ നമ്മൾക്ക് പൈസ കിട്ടുന്ന ലാഭം കിട്ടുന്ന കൃഷികളാണല്ലോ നമ്മള് നോക്ക
ആഹ് അതാ അതുകൊണ്ട് ഇപ്പൊ എന്ത് എല്ലാം പുറത്തുന്ന് വാങ്ങു എല്ല പച്ചക്കറി ആയാലു ഇപ്പം വീട്ടില് സൗകര്യള്ള കുറച്ചു പേരൊക്കെ ചെയ്യും എല്ലാർക്കും മടിയാ അതിനൊന്നു സമയല്ല ജോലിക്കൊക്കെ പോ പോന്നെന്റെ ഇടേ കൂടെ കൃഷിയൊന്നും ചെയ്യാനുള്ള സമയം അവർക്കില്ല
അതെ അമ്മക്ക് അത്യാവശ്യാ അടുക്കള തോട്ടം ഏഹ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തക്കാളി പച്ചമുളക് എന്തായാലും ചെയ്യാൻ സാധിക്കു അല്ലാ വയലിലൊന്നിപ്പോ ആരും മുന്നിട്ട് ഇറങ്ങി ചെയ്യുന്നില്ല എല്ലാരും ഈ നാണയവിളകളിലേക്ക് മാറിക്കഴിഞ്ഞു
ആഹ് അതാ ഇപ്പൊ വയലി കൃഷി ചെയ്താലും എന്തുവാ പ്പ പന്നി ശല്യ ഒക്കെ മിക്ക ഉള്ളിടത്തും ഉണ്ട്
ആഹ് അതെ പന്നി ശല്യം കുരങ്ങ ശല്യംക്കെ ഉള്ളത്കൊണ്ട് തന്നെ കർഷകർക്ക് ചെയ്യുന്നവർക്കും മടിയാണ്
ആഹ് അതാ അപ്പം ഏഹ് ഇങ്ങനെ പന്നിശല്യൊക്കെ വരുമ്പോ ഉള്ള ചെയ്തതെല്ലാം പോവുകയും ചെയ്യും പിന്നെ അതിന് മുതൽ മുട ക്കിയ പൈസയും നഷ്ടത്തിലാവും പിന്നെ അതുപോലെ മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ കാറ്റൊക്കെ ആയിക്കഴിഞ്ഞ ഈ വാഴയും എല്ലാം ഒടിഞ്ഞു പോവും കൊലക്കാറായ വാഴ ക്കാഉമ്പഴ പെട്ടെന്ന് ഒടിഞ്ഞു പോകും അതൊക്കെ ഭയങ്കര നഷ്ടയിരിക്കും അവർക്ക്
ആഹ് അതെ അവർക്ക് നഷ്ടം വരുമ്പോ പിന്നെ അവർക്ക് ചെയ്യാൻ തോന്നൂല പിന്നെ ക് ഓഹ് പലേ ബാങ്കുകളിൽ നിന്നും അല്ലാതെയൊക്കെ കടം വാങ്ങിയിട്ടാണല്ലോ ഓരോരുത്ത കൃഷി ചെയ്യുന്നത്
അതാ
ഇപ്പൊ പിന്നെ കർഷകര് കുറവായത്കൊണ്ടാണ് മറ്റേ കർഷക ആത്മഹത്യ കുറവ് അല്ലെങ്കിൽ ഈ മുൻപൊക്കെ കണ്ടിരുന്നില്ലേ ഫുള്ള് കർഷക ആത്മഹത്യ ഓരോ കർഷകന്മാര അവരുടെ ലാഭം പോലും കിട്ടാതെ അവരുടെ മുതൽ മുടക്ക് പോലും കിട്ടാതെ- ആത്മഹത്യ ചെയ്തിരുന്ന ഒരു കാലൊക്കെ ആരുന്നു
അതാ അവര് വളോക്കെ വാങ്ങുന്ന എവിടുന്നെങ്കിലും പൈസ വാങ്ങിട്ടായിരിക്കും ഇപ്പം ഈ കീഴങ്ങളേ ശല്യം കാരണോ അതുപോലെ തന്നെ ഈ മഴയൊക്കെ കാരണോ ഇതൊക്കെ നശിച്ച് പോകുമ്പോ അവർ ക്കതിന് ലാഭം കിട്ടത്തില്ല അവർക്കും ജീവിക്കേണ്ടേ അതോണ്ടാ ഇപ്പൊ പലരും കൃഷിയൊന്നും ചെയ്യാതെ മാറുന്നത് അവര് വേറെ ജോലി ചെയ്യാൻ ശ്രമിക്ക അതിനാകുമ്പം കുറച്ചുകൂടെ വരുമാനം കിട്ടും ഇത്ര അധ്വാനം വേണ്ട. ലാഭം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേറെ ജോലിക്ക് പോകുന്നത് പക്ഷെ അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ എല്ലാത്തിനും ഇപ്പൊ തമിഴ്നാടിനെ റ്റ്ല് കൂടുതലും പച്ചക്കറിക്കും അതുപോലെ തന്നെ ആന്ധ്രാ പ്രദേശ് ന്നക്കെ അരി അങ്ങനെയൊക്കല്ലെ നമ്മള് കൊണ്ടുവരുന്നത് ഇപ്പ നമ്മുടെ നാട്ടില് കൃ ഷി കുറവല്ലേ
അത് ഈ കർഷകർക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടണം നമ്മുടെ കേരളത്തിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ശരിക്കും കർഷകർക്ക് ലഭിക്കുന്നില്ല അതാണ്. പിന്നെ തമിഴ്നാട് ട്ടുകാരൊക്കെ ആണെങ്കിലും അവരുടെ ഉപജീവന മാർഗ്ഗയിട്ട് അവർ കൊണ്ട് നടക്കുന്നത് കൃഷി- തന്നെയാണ് നമ്മള അങ്ങനെയല്ല നമുക്ക് വേറെ ജോലിണ്ടാവും അതിന്റെ കൂടെ താല്പര്യള്ളവര് എന്തെങ്കിലൊക്കെ കൃഷി ചെയ്യാം.
അതാ ഇപ്പ നമ്മളൊക്കെ ആയാലും കുറച്ച് സാധങ്ങളൊക്കെ വീടിന് മുറ്റത്ത് നടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം മുളകായാലും ചീര ചേന,
ആഹ് തക്കാളി പച്ചമുളക് അങ്ങനെയൊക്കെ നമ്മുക്ക് നടാൻ പറ്റും. പിന്നെ പെ പപ്പായ
അതാ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങള് ആഹ് അതാ അങ്ങനെയുള്ള സാനങ്ങൾ കഴിക്കുന്നത് നല്ല ഇപ്പ നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന മാങ്ങ ചക്ക, പപ്പായ അതൊക്കെ കഴിക്കുന്നില്ല നല്ലത് ഇപ്പൊ കടയിന്ന് വാങ്ങുന്ന- മാങ്ങയൊക്കെ ആയാലും നമുക്ക് വിശ്വസിക്കാൻ പ റ്റുന്നില്ല നമ്മുടെ അടുത്തുള്ള മാങ്ങയും ചക്കയും ഒക്കെ കഴിക്കണ് നല്ലത് ഇപ്പം ഈ മാങ്ങയുടെയും ച ക്കേടെ ഒരു സീസൺ തന്നല്ലേ കഴിഞ്ഞു പോയത്
ആഹ് അതെ അതെതെ നമ്മള് പക്ഷെങ്കിൽ ഒന്ന് ഉപയോഗപ്പെടുത്തും പിന്നെ ചക്കയൊന്നും ആർക്കും വേണ്ട.
ശരി ചക്ക ചക്ക ആണെങ്കിൽ ചക്ക നമുക്ക് കറി വെക്കാം അതിന്റെ പിന്നെ കുരുവാണെങ്കിലും കറി വെക്ക ഒക്കെ ഉപയോഗപ്പെടുത്താൻ പ റ്റ്യ സാധനാണ് അതുപോലെന്നെയാണ് വാഴയും നമുക്ക് പിന്നെ വാഴക്കൊല എടുക്കാം വാഴപ്പിണ്ടി എടുക്കാം വാഴ ന്റെ പൂവെടുക്കാം ഒക്കെ നമുക്ക് ആരോഗ്യ ത്തിന് നല്ല സാധനങ്ങള
ആഹ് അതാ പല കറി വെക്കാം ഒരു സാധനത്തിന്ന് തന്നെ തോരനോ
ഷേ അമ്മക്കിപ്പോ എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങള് കടേന്ന് കി ട്ടുന്നോണ്ട് നമ്മക്കൊക്കെ അതാണ് താല്പര്യം
ത്ത് ഒക്കെ ആയാല് എല്ലാർക്കും അത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാ അതും ഒരു വിഷയാ
പിന്നെ ഇപ്പ എല്ലാം റെഡിമെയഡ് സാധനങ്ങളെന്നെ കിട്ടും പച്ചക്കറികൾ ആണ് ആണെങ്കി പോല ന്നെ കട്ടെയ്ത് കിട്ടുന്നില്ലെല്ലേ ഇപ്പത്തെ സിറ്റുവേഷനില്
ആഹ് അതാ അവർക്ക് എല്ലാം എല്ലാം പെട്ടന്നൊള്ള സാധനങ്ങളാ എല്ലാർക്കും വേണ്ടുന്നാ ആർക്കും കഷ്ടപ്പെടാൻ വയ്യ അവർക്കയിനൊള്ള സമയം ഇല്ല അതുകൊണ്ട് എല്ലാരും പെട്ടെന്നെല്ലാം ചെയ്യാനാ ശ്രമിക്കുന്നേ
ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾടെ പൊറകെയാണ് നമ്മളിപ്പം മലയാളികള് മൊത്തം
അതാ
ന്നാ പണ്ട്ള്ളവരൊ ക്കെള്ള വീടുകളില് മാത്രാണ് ഇങ്ങനെ പഴേ രീതിയില് കൊറച്ചൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഉം അമ്മളൊ ഈ റെഡിമെയ്ഡ് സാധനങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവി ചേമ്
ആഹ് അതാണ് ആഹ് എങ്കിൽ ശരി പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ